ഓ
ആഹ് എന്തൊക്കെ വർത്താനം
കുട്ട്യാളൊക്കെ എങ്ങനെ സാദാ സ്കൂൾലാ?
ആഹ് ഗവണ്മെന്റ് സ്കൂളിലെന്നെ.
ആ അതാണ്ല്ലെ
ഉം മോനെ പിന്നെ ഞാന് ഫസ് റ്റില് സി ബി എസീല് ചേർത്തീനി നാല് വെരെ നാല് വരെ വന്നു പോയി പിന്നെ കൊറോണയും കാര്യോക്കായി പിന്നെ എനിക്ക് പറഞ് കൊടുക്കാനൊന്നും കയ്യാതായി പിന്നെ ന്നെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്കാക്കി മ്മക്ക് പറഞ്ഞോട്ക്കാൻ കയ്യൂല സി ബി എസ്സിന്നും
വാ
ആഹ് നല്ല റെയ് റ്റാ നല്ല സംഖ്യാവും. നല്ല ഒക്ക നല്ല നല്ല കട്ട് റ്റ് ഉള്ള ബുക്കുകളാ ഫുള്ള് അവിടെ തന്നെ വാങ്ങു വേണം, അവിടുന്ന് വേറെവിടുന്ന് വാങ്ങാനും ഒന്നും
പട്ടൂലാ ആ ആ
അന്നൊക്കെ പിന്നെ അവന്റെ ഉപ്പ ഗൾഫിലേന് അതുകൊണ്ട് പിന്നെ ചെലവങ്ങനെ അറിയേല്ലേന് ഗൾഫിലാവുമ്പോ പിന്നെ അറിയൂല്ലല്ലോ
ആ അതെ ശരിയാണ് ഇപ്പ ഇന്നലെ എന്റെ ഹസ്ബൻഡ് ചോയ്ച്ച് അവിടെ അവിടെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിക്കണം അവരൊഴിവാക്കാൻ. ആഹ് അപ്പ അവര് കയറ്റും. അപ്പ സാധനങ്ങളിൽ ഫ്രൂട്സും പച്ചകറിയൊക്ക എറക്കണ സമയം. ഇപ്പഴാണല്ലോ അപ്പ അത് അപ്പ ഇന്നലെ ചക്കരവത്തന് ആ കേടു വന്നിക്കണന്നാണ് പറഞ്ഞത്, ആ കേടു വന്നതില് നോക്കാല് അപ്പ ചക്കരവത്ത് കുടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. ആ ഇതെവിടെ അവിടെ അപ്പ അയിൻ്റെ ഒരു ആ അവർക്ക് നഷ്ട അവർക്ക് കൊറേ നഷ്ടാണ്. അങ്ങനെ നോക്കാത എടുത്തുന്നൊക്കെ പറഞ്ഞട്ട് ഇവര് നല്ല ചീത്ത അവര് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ആ ഈ വിസ തീർന്ന വരെ നിന്നോ അത് കഴിഞ്ഞാൽ ക്യാൻസൽ തരാന്ന്. ഒരു കാരണുല്ല, ഇപ്പ ചക്കരാത്തും വേറെ മൂന്നാളും. നീ കാരണം അപ്പോ ആഹ് ആണോ? അപ്പോ ഓരിക്കിങ്ങനെ അപ്പോ ഞാനൊക്കെ ഒന്നും മുണ്ടിയില്ല ഇങ്ങനെക്കെ പറയുമ്പോഴേ. അപ്പോ ഞാൻ ഞമ്മക്ക് എന്താ ഞമ്മ തോന്നാ ഇവിടെ വന്നാ ഇപ്പ എന്താ കാട്ട അതാ നമ്മൾ ചിന്തിക്ക, നമ്മ ഇമ്മടെ ആണെങ്കില ഇപ്പോ പ്രായമുള്ളവര് അവരെ നയിക്കും കാര്യങ്ങളും തന്നെ ഒരു സംഖ്യ വേണം.
ആഹ് അതന്നെ ആ എന്നാ അവിടുത്തെ അധ്വാനം ഇവിടുത്തെ അധ്വാനം വിചാരിക്കുമ്പോളേ പാവം.
അപ്പോ ഞാൻ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് മ് വരുമ്പ ഞമ്മള് വേണ്ട അവിടെത്തന്നെ നിന്ന് കഷ്ടപ്പെട്ട് പൈസ അയച്ചന്നാലെ എന്നുള്ളരു മൈൻഡ നിങ്ങക്ക് എന്ന് പറയും. അതല്ല എന്താ ഇവിടെ വന്ന നമുക്ക് സ്ഥിരം പണി കിട്ടാണെങ്കി കൊഴപ്പില്ല. അവടെ ഒന്നര വർഷത്തോളം ഞാൻ വയറിങ്ങിന്റെ പണിയൊക്കെ അറിയുന്നാള പക്ഷേ മ് പണി ഉണ്ടാവുല്ല.
ആ അതെ ഗൾഫിലായി പോയാ പിന്നെ നാട്ടുകാരും വിള് കയ്യൂല്ലല്ലോ ഒരു പണിക്കും
സ്ഥിരം ഉള്ളോരം എക്സ്പീരിയൻസ മാത്ര വിളിച്ചള്ളൂ
ആഹ ഇവിടെ കൊറ ആയിട്ടപ്പൊ നിർത്തിട്ട് കൊറച്ച് കുറച്ച് അവിടെ തന്നെ ആയിനി പിന്നെ വീടും കാര്യൊക്കെ ആയി ഞാൻ ഒറ്റൊക്കെ ആയപ്പോൊ ഞാൻ പറഞ്ഞ ഇഞ് നക്കണ്ട മക്കളൊന്നും സമ്മതിച്ചില്ല നിങ്ങള് പോവണ്ടാ ഞമ്മക്ക് വീടായിണ് ഇ ഇവിടുന്ന് ആ ഇവിടുന്ന് നയിക്കുന്നുന്നത് മതി ഇപ്പം മോനരിവസം പോണോടത്ത്ന്ന് കാലട്ട് പിടിച്ചച്ച് ഭയങ്കര കരച്ചില്
ഇപ്പം അങ്ങനെയാ പറയാ കൊറച്ച് കൊറച്ച് പൈസ വീട് കിട്ടീല്ലേ അപ്പൊ വീട് കേറ്റാൻ ഇല്ലല്ലോ അത് തറട്ട ഇപ്പം ഇഞ്ഞു അപ്പൊ പിന്നെ ആ ഒരു സമാധാനമാണ് അവർക്ക് അപ്പോൾ ഞാൻ പറയും മാ ചെയ്ത നമ്മളടുട്ട ഞൻ എന്തെങ്കിലുംയിട്ട്ഈ പറഞ്ഞ കഴിഞ്ഞൽ ഞമ്മുക്ക് തീർത്താൽ തീരൂല്ല അപ്പൊ ഞാനും പറയും ആ അത് നിങ്ങ ആരോചിച്ച ഞാൻ പറ ഞങ്ങള് പോരായാണെങ്കിൽ പോരി ഞാന നമ്മക്ക് എന്തെലുമൊക്കെ ചെയ എന്നൊക്കെ പറയും. ആ എന്താ പറയാ
ഉ ല്ലെ മ്മള് അവിടുന്ന കിട്ടുന്ന പൈസക്കെ നെലെ വെലയും ഉണ്ടാവില്ല നമ്മക്ക് അങ്ങനെ ചെലവാക്കു അയ്യോ ഇവിടെ ആകുമ്പോ ആ ഐയിനെ പൈസക്കരു മൂല്യം ഉണ്ടാവും അധികം ഒന്നും ചെിലവാക്കൂല ഇവിടാണ്. ചെലവ് കുറവ് ക്ഷെ അവിടുന്ന് ആകുമ്പോ നമ്മള് കല്യാണം അത് ഇതൊക്കെ പറഞ്ഞ് ചെലവ് കുറയാണ്. ങ്കിലും ഞമ്മക്ക് ഒരു കുറവും ഉണ്ടാവൂലല്ലോ നാട്ടി നിക്കുമ്പോ
ആ ഇതുപൊലെന്നെ ഇവര്ണ്ടാകുമ്പോ നമ്മള് നമ്മളെ മാതിരി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ട എല്ലാത്തിനും പൈസ വേണം നമ്മൾ എന്തെങ്കിലും തലന്നാന്തെങ്കിലും എ രാവിലത്തെ ഭത്രണമായി എവിടെ ആണങ്ങെണ്ടാവും
ആ അതന്നേ പിന്നെ ഈ ഗൾഫാരെ കണ്ടുകൊണ്ട് ഓരോരു കല്യാണ ചെലവും അവരെ വേറെ എന്തെങ്കിലും ചിലവ് പറഞ്ഞിട്ട് ആ ഏ എക്സ്ട്രാ ഓലും ക കണ്ടെത്തും അപ്പൊ അയിനും വേ ല അവിടോലദ്ധാനിക്ക നാട്ടിലാവുമ്പോ ആ നാട്ടുകാരനല്ലേ
എന്നോടെടക്കൊ പറയും ങ്ങളൊക്കെ നങ്ങളെ ന്താ കൊറേ മാമൂലുകളൊക്കെ ഒഴിവാക്കിയ മതി അപ്പതന്നെ ഞാ ഞാൻ നന്നാവു
ആ ശരിയാണത് ഞമ്മള് ആ ഒ ലത്ര കൊട്ക്ക്ണ്ട് മറ്റോല് ഇത്ര കൊട് ക്ക്ന്ന്ന്ന് ഞമ്മള് മോശാവരുത് വിയാരിച്ച്ങ്ങട്ട് ഞമ്മളും അങ്ങനെതേപോലെ നിക്കുമ്പൊളാണ് വിഷയം വര
അപ്പൊ നിങ്ങൾടെ ഞാൻ പറയും ചെൽപ്പോ അ ഞമ്മള് നാട്ടിലാണെങ്കി ത്രതന്നെ അങ്ങനെ കാര്യങ്ങളുമെല്ലാം നോക്കൂലല്ലോ അപ്പൊ ഗൾഫിലുള്ളാരാപ്പ പ്രത്യേകിച്ച് ആൾക്കാര് കൊറച്ചും ആ അത് കിട്ടുംന്നുള്ള പ്രതീക്ഷേലാ നാട്ടിൽ വര്മ്പോ അപ്പൊത്തക്കും നാ അപ്പൊന്നോടറി നാ ച് എന്താണ് രാത്രി നോക്കണ്ട ആൾക്കാരാര നാട്ട ഇപ്പ നാട്ടിലാണ് ഇപ്പ പാവാണ് ൾഫിലൊന്നു അല്ല ആ ഓലെട്ത്ത്ന്ന് കിട്ടൂല്ലാന്നൊള്ളൊര് തോന്നല് വ
അതാണ് ആ എടോ ഓൽക്കാണെങ്കിലാ പരിപാടിക്കിടെ കൂടാനും കഴിയില്ല ള്ള പൈസ മുഴൂവനും ഓര് അയച്ചും തര ണ്ട്യേരും
അപ്പ എത്ര ആയച്ചാലും തീരൂല എവിടെ പത്തോ പനഞ്ചിസോ അയലേറെ ആ ഞാൻ പറയും ഞമ്മള് എന്തെങ്കിലും ഒന്ന് ഏ വാങ്ങ്ണ്ടെങ്കില ഏ ഉം ഒക്കെ പഴേ പ ഹോസ്പിറ്റല് അത്
വേം തീരും ഓരോരോ ആ അതിന് ഇതിനന്ന്റിയുമ്പോത്ത്ന് വേ തീരും പ്പൊതാ പ്പം ഇങ്ങനെ പറയും ൻക്ക് ഒന്നും കൂടെ പോണ്ടീനി ഒന്നും കൂടെ മോണ്ടിനി ന്നും ഇവിടെ അന്നന്ന് നയ്ക്ക്ണ അ തൊന്ന് തീർന്നോകാന് നിക്കൊന്നും കൂടെ പോണംന്ന് ഞാൻ പറയും പോണ്ടാ പറയലാ ഇഷ്ടം തന്നെല്ലയാര്ക്കുംപ്പം പോണത്
ആ അവൻപ്പ ഈ നയ്റ്റല്ല ഇപ്പം ന്റെ മോള പ്രസവിച്ച് ഞാ പോയാപ്പം നാട്ട് ഏഴു വർഷം ഈ നയ് ആകെ മുഖ ക്കെ മാറി നല്ലതാറണ്ടായിൾ വിഷമമ ല്ലേ പിന്നെ പകല് വന്നാലും വീട്ടിലെല്ലാർക്കും ചിലപ്പോ ഉറങ്ങുന്നും ഒന്നുമില്ല
ഏ ആ
കൻട്ട അത് പിന്നോട് പെട്ടെന്ന് മൻസൊ ക്കെ കുഴപ്പട്ടില്ല അട്ട
അതാണ് ഇപ്പഴ ത്തെ ഗൾഫാരു മൊത്തം രോഗികളായി വരുന്നത് അങ്ങനെ അല്ല
എന്തൊക്കെയാണ് വീട്ടിൽ ഇണ്ടാവണേ മെന്താടിയ കൊണ്ട് പോഴ ജാഗത്തന്ന് പറയണ ആ നമക്കു കടേന്നു എന്തെങ്കിലുമല്ല കഴി ക്കാനും
ആഹ അല്ല ഒന്നാമതേ ഉറക്കം കുറഞ്ഞാ തന്നെ പിന്നെ തടിച്ചു ക്ഷീണം പിടിക്കുമ ല്ലോ മനുഷ്യ ശരീരത്തിനന് വേണ്ട
ഇവിടെ വന്നല് രണ്ടു മാസത്തെ ലീവിനാ വരി ക ഇവിടെ വന്നാലല് അവസ്ഥ ആൾക്ക് രാത്രി ഉറങ്ങാതായി് ഇവ ടെ ഇരുന്നാലും രാത്രി ഉറങ്ങൂല അവര വിളട്ടായി പറഞ്ഞു ചെയ ആ അപ്പൊ രാത്രി ഉറങ്ങാതെ
ഉറങ്ങണം ഇനി പ്പൊ ഇങ്ങനെ എത്ര പണിയെടുത്താലും നമ്മുടെ ശരീരത്തിന് ഉറങ്ങാനുള്ള ഒരു ടൈം ആണല്ലോ രാത്രി രാത്രി തന്നെ അതിന് പകല എത്ര ഉറങ്ങിട്ടുംകാര്യമില്ല ഇല്ല
അത് ഇവിടെ വന്നു ഒരു പതിനഞ്ച് ദിവസം ഇരുപത്തുദിവസം ഒക്കെ ആവണം ല ആയിട്ടിട്ടണ്ടെങ്കിൽ പിന്നെ അതും ലെവലായി അവിടെ എത്തിയാ ലോ അതിനെ ക്കായി ആ തോ ബുദ്ധിമുട്ട ഇത് ഇത് ഈ ആ അങ്ങനെ അത് എടങ്ങേറയിക്കണ് പ്പ തീരെ വൈക്ക്ണില്ലാതാണ് അത് അവ വന്ന മാറ്റി പോ
ആ കൊറെ കൊറെ കയ്യുമ്പോലും പിന്നെഓരോ അസുഖത്തിന അടിമായി മാറും അതാണ് പ്രശ്നം ഓരോരോ അസു സുഖായിട്ട് വരും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം വേ ഇമ്മാതിരി ഉള്ളവർക്ക് തിന്നാ കഴൂല്ല എന്നെ മതിലക്ക് കൊർങ്ങാൻ കഴിയില്ല പണി പണി പണി പൈസ പൈസ
പോണില്ല പറയും ആ അപ്പൊ ഇ ഭക്ഷണം കഴിച്ചാ ശരിയാവുന്നില്ല തൊണ്ടേന്നറങ്ങാത്ത പോലെ മ്മള് അ നമ്മുക്കന്നെ രണ്ടീസം ഉറങ്ങാത്തിരുന്നാലൊര്തല്ലേ ആഹ് കേൾക്കുമ്പോ പേടിയാവാണ്പ്പ അപ്പൊ ചെറിയ ഇപ്പൊ ആൾ എന്ത പറഞ്ഞാലും ചെറിയ ശമ്പളത്തിനാണെങ്കിലും നിങ്ങെ പിടിച്ചു നിൽക്കണ ഒരാളാ അല്ലാതെ പിന്നെ ദേശ്യ ഇപ്പ ങ്ങനെ പറയുമ്പോ അത്രയും വെറുത്തിട്ടാണ് മ മദ്യായിട്ടാണ് തോന്നു തോന്നു ആഹ് അതുകൊണ്ടാണ് പറയുന്നതന്ന് തോന്നുന്നു
ആ പാവാണ് അങ്ങനെ തന്നെ ഇവിടുത്തെ ആളും എത്ര കുറഞ്ഞ ദിനാണെ രോ അവര് ബാധ്യതാണെന്നും പറഞ്ഞ് ങ്ങനെ എടുത്ത് ഓലെ അവർക്ക് വേണ്ടി ങ്ങനെ
പിന്നെ എളച്ചൻ അങ്ങനല്ല എളച്ചൻ ന്താണ് പുതിയ പുതിയ ജോലികൾ കണ്ടെത്താനോ ആ പോയി നോക്കാനോ അതിനൊക്കെ നല്ല ഇതാണ് ഇവരെന്താ വെച്ചാല് ആ ന്താണോകട്ടിയത് ആ കിട്ട്യയ്മ തുങ്ങാണ് അങ്ങനെ അഹ് അതുമ ള്ളത് മതി ആള്ളവർക്ക്ത് ങ്ങനെ ഒരു ചിന്ത കൂടുതല് വാണം കൂടുതല് ഉണ്ടാക്കണം അങ്ങനെ ഒരു അ ഉള്ളത് എത്ര ആ പിന്നെ എപ്പളും പറിം ഞ ഇവിടെ മ്മാനോട് എപ്പ പറഞ്ഞേക്ക ങ്ങക്ക് എപ്പളുള്ളതാണ് ഞാൻ മൂത്ത മൂത്തത് മൂത്തത് ന്ന പറച്ചില് ആ ജ് മൂത്തതല്ലേ ജാണ് മൂത്തോറ്റേങ്ങളെട്ത്തിണ്ടെങ്കി കൊയ്പ്പില്ലല്ലോ
ആഹ് ആഹ് ആഹ് അതന്നെ
ആഹ് ഇൻ്റെ അനിയൻക്ക് ഇന്നെക്കാളും ശമ്പളമില്ലെമ്മ ഇങ്ങളവനോട് പറയി അങ്ങൻത്തെ കാര്യക്കെ ഇമ്മാന്റെതേപോലെ ആരെങ്കിലും കുട്ടിക്ക് പണ്ട ഇങ്ങനൊക്കെ പർഞ്ഞ് ആഹ് അപ്പം ഇങ്ങളോനോട് പർ
അതെ അ ചെറിയ മക്കളത്ര ന്തായാലും ഉമ്മാക്കൊര് കിർവാണല്ലോ ഇണ്ടാവാ ഓലേല് ഇപ്പൊഞ്ഞ് ഇണ്ടോല്ല്യേന്ന് ഒന്നുല്ല ആ ഒന്നും ആക്കാൻ പറ്റൂല
ഞാൻ പറയും ശെരിക്കും എങ്ങനെയാ മുത്തോര് എപ്പളും മൂത്തോരാണ് അയിഞ്ഞ് പണി ഇല്ലെങ്കിലും മൂത്തോര്
ആ ഓ ആ ഓന് തോന്നിയ ഓന് ഓനെന്താച്ചാല് കടം വാങ്ങിട്ടാണെങ്കി എല്ലോം ചെയ്യും ഇവര് പിന്നെ അങ്ങനെ കടം വാങ്ങാൻ പേടിയാ ന്റെ വാപ്പ
അങ്ങതന്നെ ഇവെടിം കാ കാ ഒരാൾക്ക് കടം കൊടുക്കാനെതായാലുല്ല കൊർഞ്ഞ വരുമാന ശമ്പളമൊക്കെ ഒള്ളൂന്നാ ഇണ്ടെങ്കിലും ഒരാളോട് കടം വാങ്ങെ ചോയി
ഇൻ്റെ പ്രസവത്തിന്റെക്കെസമയത്ത് നല്ല ബുദ്ധിമുട്ടിട്ട് പോലും ആരെട്ത്ന്ന്നും കടം വാങ്ങാതി ഞാനിങ്ങനെ ചെറിയേ കുടുംബശ്രീല് പഷേ ഒരു പത്ത് രൂപ ഇന്റെതിണ്ടായാ പതിനായിരുറുപ്യുണ്ടാ പ്രസവത്തിന് ആ ആ പന്നോടറ്യാ അത് മതി അപ്പൊ ഞമ്മക്കൊരു പേടിയേല്ല ഈ പതിനായിരറുപ്പ്യച്ച് എന്ത് കാട്ടാനാന്ന്ള്ളെ അപ്പൊ അത് മതി അത് മതി അങ്ങനെ പറയും ആരെടുത്തും ആള് ചോയ് ഒന്നൂല്ല്യ അപ്പൊ ഞമ്മക്കും അപന്നോടർയാ ഇജ്ജ് പ്രഷറ് കേറ്റീട്ടാ ആഹ്